ഹലോ
ആ എന്തെക്കെയാണ് വിശേഷം?
എന്ത ഒക്കസുഖം എന്താ അവ്ട്ത്തെക്കെ വിശേഷം?
ഇവിടെയും സുഖം തന്നെയാണ്.
ഏഹേ എല്ല എന്താ മഴക്കെണ്ടോ?
ആഹ് ണ്ട് ഇന്ന് രണ്ട് മൂന്ന് തവണ പെയ്തു മഴ
ആ ഇന്നൊക്കെ നല്ല മഴേണ് ഇവടെക്കെ നല്ല
ഉംഹ് ഇപ്പഴും ഇപ്പൊര് ഏഹ് ഒന്ന് മഴ ചാറിപ്പോയി ഇനിയും മഴക്കാറ്ണ്ട് ചാറാനുള്ളൊരു പെയ്യാള്ളൊരു ഇത്ണ്ട് മ് മക്കള് ആഹ് ഫുഡ് കഴിച്ചു ഇപ്പഴങ്ങ് കഴിച്ച് നീക്കാണ്
ഏഹേ നേരം വൈകിയോ?
ഉം ഇന്ന് ഒരു ഹോസ് ഹോസ്പിറ്റൽ കേസ്ണ്ടായിരുന്നു
ആ അങ്ങനാവുമ്പോ പറഞ്ഞാതിരി യമ്മക്ക് എങ്ങനെയാലും നമ്മള് എത്ര നേരത്തെ പോയിട്ടും കാര്യല്ല ഹോസ്പിറ്റൽക്ക് ഒന്നും അത് എങ്ങനെ ആയാലും രണ്ട് രണ്ട്
ആഹ് അതെ അതെ അതെ അത് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് റ്റയലൊക്കെ അങ്ങനെയാണ് നല്ല തെരക്കാണ് ഇപ്പൊ വൈറൽ ഫ്യൂറും കാര്യങ്ങളൊക്ക
ആഹ് അപ്പോ ഒക്കെ ഇല്ലോണ്ടേ ഇപ്പൊ ഞ ഇപ്പൊ ഒന്നും വണ്ടാ നമ്മള് സാധാ ഒരു ജനറൽ ഡോക്ടർ റെ, കാണിക്കാൻ തന്നെ പോയ എന്ത അവിടുത്തെ തെരക്ക്
ആഹ്
ഭയങ്കര തെരക്കാണല്ലൊ ഇപ്പൊ എല്ലോടത്തും ഞാൻപ്പൊ ഇതുപോലെ ഇന്നലെ മിൻ ഇന്നലെ മൂത്തച്ചിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ക്കാട്ടോ, പക്ഷെ ഞങ്ങൾ ചെന്നത് പത്ത് പത്തരക്ക് ആഹ് ഞങ്ങൾ ഇടുന്ന് പത്ത് പത്തര ആയപ്പോ പോയിണ് ആ
ആഹ് ഇപ്പൊ ഡെങ്കി നിപ്പിയൊക്കെ ഉള്ളത്കൊണ്ടേ നല്ല ഇതാണ് ശിഖല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ളെ ഉം എന്റെ ഒരു രണ്ട് വീട് അപ്പുറത്ത് ഇതേപോലെ ഒരു ചേച്ചിക്ക് എന്റെ രണ്ട് വീട് അപ്പർത്തെ ഒരു ചേച്ചിക്കെ
ആഹ്
ഡെങ്കിപ്പനിയായിട്ട് ആകെ സീരിയസായിരുന്നു ഐ സി യുൽ ഒക്കെ ആയിരുന്നു എന്തായാലും ഇപ്പൊ ഏ കുറെ കഴിച്ചിലായി ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല അവിടെ തന്നെയാണ്
ഇമ്മേ പേടിയാലേ നമ്മക്ക് ഓരോ അസുഖം നമ്മളെ തൊട്ടടുത്തന്നെ കേൾക്കുമ്പൊ നമ്മക്ക് എന്താനില്ലാത്ത പേടിയാണ് ആഹ്
തലേ ദിവസം കൂടിയും നമ്മളോടൊക്കെ വർത്താനം പറഞ്ഞ ഒരു ചേച്ചിയായിരുന്നു അപ്പൊ പെട്ടന്ന് പിറ്റേ ദിവസം ഐ സി യുലാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഒന്ന് ഷോക്കായി
മഇമ്മേ പേടിയാണ് നമ്മക്ക് എയ്ക്കൂടെ അയിന് അസുഖം വര് ണത്, നമ്മക്ക് ആർക്കും അറിയാൻ കഴിയൂല
ഇല്ല അത് നമ്മുടെ ലൈഫ് സ്റ്റൈല് അങ്ങനെയാണ്
അതന്നെ ജീവിതശൈലി ആയിട്ടല്ല പിന്നെ ഓരോരുത്ത ത്തർക്ക്, നമുക്ക് ദൈവം ഓരോരുത്തർക്ക് ഓരോ നിശ്ച്ചയം ഉണ്ടാവും ഇന്ന എന്ന അസ്
അതെ അള്ളാവു ആഹ് എന്താണ് റബ്ബ് വിധി ച്ചതിച്ചെങ്കി, അതായിരിക്കും വര ചിലപ്പോ ആഹ് ഓരോരുത്തർക്കും ഇതാ ഡെങ്കി നിപ്പ വന്നിട്ട് മര മരണപ്പെടുന്നു എത്ര പേരുണ്ട് നമ്മൾക്ക്‌ ഇടയില് ഉം ഉം എന്റെ ഉം എന്റെ നാത്തൂന്റെ ആഹ് എന്റെ നാത്തൂന്റെ നാത്തൂന് ഇതേപോലെത്തെന്നെ ഡെങ്കി ആയിട്ട് പെട്ടെന്ന് ഒര് രണ്ട് ദിവസേ കടന്നൊള്ളു അപ്പോയേക്കും അത് മരിച്ചു വെന്റിലേറ്ററിലൊക്കെ ഉണ്ടായിരുന്നു
എന്താ എങ്ങനെ എന്നൊന്നും നമ്മക്ക് ഇതാവ അറിയില്ല പറയാ ഞാനെ നമ്മക്ക് റബ്ബ് നമ്മള് തരുന്ന എന്താ അസുഖം ആയിക്കോട്ടെ നമ്മള് കൈനീടി സ്വീകരിക്ക
അതെ അതോണ്ടാ അതാ നമ്മളെ ഇതേച്ചെങ്കി അങ്ങനെ പോകേണ്ടിവരും അല്ല അതിന്ന് ശിഫ ആകുകയാണെങ്കിൽ അങ്ങനെ
അതാണ് അമ്മക്ക് അഞ്ചുവക്‌തിലും അമ്മള് തേടാ രോഗംന്നിന്ന് പരീക്ഷിക്കാതെകെട്ടേന്ന് മാ മാത്രം തേടിയാമതി കാരണം രോഗംതന്ന് കഴിഞ്ഞാ ഞമ്മളെന്താ
ഉം രോഗംകൊണ്ടൊന്നും പരീക്ഷിക്കര്ത് അത്രയെന്നേ ആ ആർക്കും ഒരു ബാധീതായിട്ട് ഇരിക്കും ചെയ്യരുത് അത്രേണ് ആഹ്
ഒരാക്കും ഒരു ബാധ്യത്താക്കി ഇടല്ലേന്ന് പ്രാർത്ഥിക്കപ്പളും അത്രല്ലേ തേട്ടള്ളൂ അറിയൂ ഞാൻന്റെ അഞ്ച് വക്തിലും ഞാൻ തേടലതാ റബ്ബേ ഇന്റെ മക്കക്കും ഇൻക്കും രോഗം തന്ന്കാണ്ട് പരീക്ഷിക്കല്ലേ ഇഞ്ഞി എന്ത് മാറാരരോഗം ആയാലും നമ്മള് എന്ത്‌ അസുഖയാലും നമ്മള് പനി ഇതും വെര്നമാതിരി ആവൂലേ
അതെ ഇപിന്നെ ഈപനി അത്രക്ക് വെല്ല്യ നല്ലതൊന്നല്ല വയറൽഫ്യൂറആയാലും പിന്നേ ഇപ്പം ഇകിഡ്നിക്ക് കേടുള്ളവർക്കൊക്കെ ഇണ്ടാവുംപനി ഹാർട്ട്പേഷ്യൻസിനൊക്കെ നല്ല
നെയ്ക്കൂടെ എന്താന്നൊന്നുഅമ്മളെ ശരീരത്തില് പ്പഎന്തൊക്കെ അസുഖങ്ങളാണ്ന്ന് ഞമ്മക്ക് പറയാനറിയില്ലല്ലോ
അതെ
നമ്മക്ക് എന്തേഅസുഖഇണ്ടോ അമ്മളെ ശരീരത്തിലിണ്ടോ ഇല്ലേന്ന് നമ്മുക്കറിയാൻ കഴിയൂല്ലല്ലോ
ഇല്ല ആഹ് എടക്കൊക്കെന്ന് ഒരു ഫുൾബോഡിചെക്ക് ക്ക്ണനല്ലതാണ് ഉ ചെക്കപ്പ്എന്ത്‌ പറഞ്ഞ എ ന്തെങ്കിലൊവിടെയെങ്കിലൊക്കെ ഒലിഞ്ഞ്കടക്കുന്നുണ്ടങ്കില് അറിയില്ലല്ലോ ഓഹ് ക്യാൻസറു കാ നിങ്ങളൊക്കെ പത്തുംപതിനഞ്ചും വർഷംമുൻപ് അയിന്റെ തൊട ക്കം കണ്ടിട്ട്ണ്ടാവും ഫസ്റ്റ്സ്റ്റേജ് ഇപ്പോ അത് പിന്നേ അത് മൂത്ത്മൂത്ത് മൂ പീ പെട്ടെന്ന് എന്തെങ്കിലുഒക്കെ ചെറിയപനിയോ മറ്റെന്തെങ്കിലുംഅസുഖം വെരുമ്പഴായിരിക്കും ഒര് ചെക്കപ്പ്എടുക്ക അതില് ഇങ്ങനെ പലപല ചെ ക്കപ്പ് അതെഎടുത്തിട്ട്അത്‌കാണും അപ്പ ഇന്നസ്റ്റേജ്അയിക്കൂണൂന്ന്പറയും അവടെ കഴിഞ്ഞു ഞമ്മളത് അങ്ങനെയാണ് ഇപ്പത്തെഅവസ്ഥ ഉം
എന്താമക്കള്ണ്ടോ
ഇല്ല ഏഹ് ഒരുമോന്ണ്ട് അവന് ഉ രണ്ടാള്സ്കൂൾക്കയ്ക്കാണ് ഒരാള്ണ്ട് അവൻക്ക്ന്നഅലർജിയാണ് ഹ്ഓന് ഏഈ ശനിംഞായറാഴ്ച ഒന്ന് പൊഴയില് പോയി ഫ്രണ്ട്സിൻന്റെകൂടെ അപ്പോൾ ആ മേതൊക്കെആകെ അലർജിം കാര്യങ്ങളൊക്കെ പൊന്തി ട്ട് ആകെതായി ഇപ്പൊഓന്ക്ക് ഉം വെല്ല്യകുട്ടീ പ്ലസ് റ്റൂലാണ്
പ്ലസ് റ്റൂലോ ആഹ്
രണ്ടാത്തആള് എട്ടില് അവനിക്കാണിപ്പോ
ആഹ് ആഹ് ആഹ് ചെറ്തോ
ആഹ്
ഉം അപ്പൊവന്നതന്നേ ഞാൻപറയഒക്കെ പേടിയാണ് മക്കക്ക് എന്തക്കേഏതൊക്കേഒന്നും അമ്മക്ക് വിവരംഞാ ഞാപറയ അതന്നേണ് പിന്നെ മക്കള്അറിഞ്ഞാലിയ അതാണ് മക്കള്പിന്നെശ്രദ്ധി കൂല ഓൽക്ക്കൊറച്ച്മയത്തും കൊറച്ച് ഇഞ്ഞിപ്പഎന്തായാ ശ്രദ്ധിക്കൂലേ ഓൽക്ക്‌ഓലെ ഓൽക്ക് അത്രക്കിള്ളതൊള്ളൂ അതാണ് നമ്മളും ഇപ്പഈപ്രായത്തില് അമ്മളും അങ്ങനെന്നേനി ഞാഅങ്ങനെ ചിന്തിക്കല്
ച്ചക്കെ ബുദ്ധി പക്വതയൊക്കെവെച്ച കുട്ടികളോട്പറഞ്ഞാലല്ലേ കാര്യണ്ടാവ അവർക്കല്ലേ പിന്നിം മനസ്സിലാവ ഈ ചെറുമക്കളൊക്കെ ചെറിയ മക്കളൊ ക്കേ അവർക്കൊക്കെപറഞ്ഞാലും എന്താ അവർക്ക്കൊറെ കളിക്കണം നമ്മള്പഠിപ്പിച്ചാപഠി പഠിച്ചു അങ്ങനെക്കെയേണ അവരെകഥ
അതാണ്
ഉം അത് ഉം എന്തെങ്കിലുമൊക്കെ പള്ളിക്കാക്കീയിട്ട് വേഗം കളിക്കുക കുറച്ചുനേരം അങ്ങനെയൊക്കെയാണ് അവരുടെ ചിന്ത ശെ ഉ എങ്ങനെ മക്കളൊക്കെ സ്കൂൾക്ക് പോയോ
ഒക്കെ സ്കൂള് പോയി ചെറുത് അംഗന വാടിയിലാണ്ചെറുതിനെ അംഗന വാടിന്ന് കൊണ്ടുവരാനായി തുടങ്ങി മൂന്നരക്കാണ് വിടുക ചെറിയ ആളത് മറ്റല്ല രണ്ടാളും പിന്നെ ഒന്ന് ഏഴിലും ഒന്ന് മൂന്നാം ക്ലാസ്സിലും ആണ്
ആ
ഒക്ക സ്കൂള് പോയിട്ട്ണ്ട് ഒക്കെ സ്കൂള് പോയാൽ. ലും അംഗൽവാടിക്കാര് പോയാലും പിന്നെരൊച്ചിം ബുളിം നായട്ടൊന്നുണ്ടാവുല. പിന്നവടെ ഫുൾ സൈലൻ്റാണ്. പിന്നെ ആരുല്ല ഞാനു മ്മിം മാത്രണ്ട് അതാണെ പോയാമ്മക്കൊരു മൻസ് സ്ക്കൊരു സുഖൂല്ലല്ലോ സുഖല്ലെയ്ച്ച. ആഹ് അവരുടെ കാര്യങ്ങള് നോക്കാനും തിനൊക്കെല്ലരു ത്. ചെയ്ത്ണ് എന്നാ അവർക്കോ അയിനൻസര്ച്ച്ല്ല പക്വത എത്തിട്ടുല്ല ആ ഒരു രണ്
അതെ ആഹ് അങ്ങനെയാണ് പ്പൊ ഏഴ് ന്നൊക്ക പറയ്മ്പോ പ്രായം നമുക്കറിയാലോ.
അതാണേ അപ്പൊ ഞാനെപ്പളും പറയൂ മക്കളോട് ഞ്പ്പ മ്മമ്മാര് ഞാ ക്ലാസ്ട്ത്തൊട്ക്കല് ഇതാണ് ട്ടോ കാര്ണം ഇപ്പത്തെ കാലഘട്ടം വളര്നത് അങ്ങനെയാണ്. ആഹ് കാരണം ഇപ്പെന്ത് ചെയ്താലും മക്കക്ക് ഇം അമ്മമാര് ചീത്ത പറയാ പാടില്ല. ചീത്തപർഞ്ഞാ ഓൽക്കെഫേട്ട് കേറി ബേറെന്തേം ചി
ഹതെ അതെ അതെ ഇപ്പത്തെ കാലഘട്ടം തന്നെ അതാണ് എന്തൊരു കാര്യം നമുക്ക് മക് ക്കളോട് ചാടി കേറി പറയാ പറ്റൂല അപ്പോ അവര് റൂമിന്റെ ഉള്ളില് വാതിലടച്ച്. ഉം കുത്തിർന്ന് എന്തെങ്കിലൊക്കെ പണിയൊപ്പിക്കും.
ആഹ് അപ്പ ഞാന് പ്പ എ എന്ത് ചെയ്താലും ഞാ ക്ലാസ്ട്ത്തൊട്ക്കും ബട്ന്ന് എന്ത്ഞ്ഞ്. പ്പെന്ത് പ്രശ്നണ്ടെങ്കിലും ഞാവടെ ഇര്ത്തു ആദ്യം ബെഡിലിത്തിറ്റ് ഞാ പറയും. ങ്ങനി ങ്ങനി ആണ് പ്രശ്നങ്ങള് അപ അ ങ്ങക്ക് മൻസ്സിലാവാ വാണ്ടി. പറയാണ് കാരണം ഒ എല്ലാരെ കയ്യിലും മൊബൈൽ ഫോണും ടാബ് അല്ലാ താണ് അപ്പയെന്തെക്കെ സിനിമേണോ എന്തെക്കെ ചെയ്യ്ണാണ്ന്നോ ഒക്കപ്പോ ഞ്ഞ്പ്പൊരു അ ഒരു
നമുക്ക്പ്പൊ അവരെങ്ങനെ ആഹ്.
മോട്ടിവേഷട്ക്കാനേ ഞ്ഞമ്മക്ക് പറ്റുള്ളൂ കാരണ ഞാ പറയാ ഞ്ഞമ്മൾ. പ കാൽത്ത് പ്പമ്മക്കറ്യേനോ ഇത് മരണ എങ്ങനെയാ മ്മക്ക് മരിക്കാൻ കയ്യ തൂങ്ങ്യ മരി എന്ത അമ്മക്കയ്‌ല്ച്ച്ള്ള പക്വതല്ലേന്യന്ന് ഇപ്പ ചെറി ചെറീ മക്കൾക്ക് വരെ. ആഹ് ഇപ്പ ചെറി ചെറിയ മക്കൾക്ക് വരെ എല്ലതു അറിയാ. ആഹ് അതന്നെ ജൻച്ചു വീയുമ്പ തന്നെ അവർക്കറിയ എന്താ എങ്ങനെന്ന്ല്ലര്. പക്വതീലാണ് ഇപ്പത്തെ കുട്ട്യാള് വളര്ന കാലഘട്ടം പോണതാണ്.
ഉം നമ്മള കാൽത്ത്ള്ളതാണ് ഒന്നുകൂടിം നല്ലത് ന്ന്.
ഏ ഇപ്പ തോന്ന പറയാ ഒരിക്ക പറയാല്ലത് കാരണം ഇമ്മമാ ഉമ്മമാരെ. ഞ്ഞമ്മളമ്മമാരൊക്കൊരു വടിട്ത്ത് കഴിഞ്ഞ ഞ്ഞമ്മക്ക് പേട്യാര്ന്നു. ല്ലെ ഇൻക്കക്കൊരുപാട് തല്ല് കിട്ടിറ്റ്ണ്ട്. അതന്നെ ഞാപറയാ ഇന്റെ അവ് പഞ് ഞ്ഞാപറ്യ ഇസ്കൂൾലായ്ട്ടല്ല ഞ്ഞമ്മള ഉമ്മമാരു ഞ്ഞമ്മളെ പ്പമാരെ കയ്യിന്ന് നമ്മക്കെത്ര അടി കിട്ടിറ്റ്ണ്ട്.
ഓഹ് എത്രേ കിട്ടീറ്റ്ണ്ട് ഉം നല്ല പേടിയാണ് അവരൊരു നോട്ടം നോക്ക്യാ മതി അ പ്പഴേക്കും നമ്മള് പേടിച്ചു.
അതന്നെ അവരുടെ കയ്യില് പെലേപ്പമ്മള് മുറ്റത്ത് ന്ന്ക്കുമ്പൊ. എന്തേങ്കിലൊര് വടിണ്ടാവുട്ടോ അമ്മളീ അപ്പന്റെലാന്റെ ഒര് എലെക്കണ്ടല്ലോ. മരം അതൊക്കെട് പർച്ച്കാണ്ട് വര്നാണ് കാണുമ്പൊ എന്ത ചെ പിന്നേ ഔ ൻ്റമ്മേ പുളിന്റെ വാറോണ്ട് കിട്ട കിട്ട്യ ഒന്നൊന്നര കിട്ടലേക്കാരത്.
ഉം നല്ല കിട്ടല് കിട്ടിറ്റ്ണ്ട് അതോണ്ടെനി
ഞാ പറി എന്താണെന്ന് ആലോയ്ച്ചോക്കണം പറയാനേ.
അഹ് ഇപ്പത്തെ മക്കക്ക്. പേടില്ല ഇപ്പഴത്തെ മക്കളേട് എന്തെങ്കിലൊര് കാര്യം പറഞ്ഞാ തന്നെ അവര് നമ്മടെ മേ മേത്ത് ക്ക് ചാടി കയറു അതാണ്പ്പത്ത കാലം.
അ ഏഹ് ഇപ്പ ഞ്ഞമ്മള് എന്തെങ്കിലൊന്ന് ഉപദേശിച്ചു കൊടുത്താ തന്നെ. അവര് മൂന്തിം തിര്ച്ചവറെ മൊഖം മാറ്റം കാൺണം. ഞാനപ്പക്കപ്ലെ അങ്ങൻത ഇന്റെ ന്റെ വല്ലോന്ണ്ടാ അസുഖരു ഒര്. സ്വ ഒരു ചീഞ്ഞ സ്വഭാവണ്ട് ചെലേപ്പണ്ട് വരുട്ടോ ക്ഷെ ന്നാ ആള്. ഒറ്റ പക്കാ ഡീസന്റ് ആണാവ്ണ് ചെലേപ്പ ഞമ്മള് ഉപദേശിക്ക്ണെഹ് ഓൽക്ക് പറ്റൂല അതാണോലെ മെയിൻ പ്രശ്നം അതാണ് ഞമ്മൾ ഉപദേശിക്കണ പറ്റൂല അപ്പൊ ആ ഉപദേശം കാണുമ്പോ അഹ് അതാണ് ആ ഉപദേശം വെരുമ്പതന്നെ മൊഖം മാറും ഓലെ മൊഖ ഖംങ്ങനൊരു എന്താ പറയാ ഒരു ആക്ഷനാണ് ഞമ്മള് പറിണത് ഒരു വിശ്വാസല്ലാ ത്തമാതിരി അപ്പൊ കൊടുക്കും ഞാമ് ഞാ അ പ്പൊകൊട്ക്കും ചെവിക്കോ ചെവി പുടിച്ച് തിര്മ്പേ എന്താ അന്റെ മൂന്തക്ക് ഞാനൊരു ഉപദേശം പറഞ്ഞ്തരുമ്പോ ഇജ്ജ് ഇങ്ങനേണോ കാട്ടണ്ടെന്നും ചോയിക്കും പക്ഷെ നമ്മള് ആഹ് എല്ലാ മക്കക്കും ഇല്ലൊരു സംഭവാണ് അത് അറ് യ ഞാനെയ്
ഒരു കുട്ടി മാത്രല്ല അതങ്ങനെ പ്പൊഎല്ലാരേ അവസ്ഥയാണത് അഹ് അതെന്നെ അവർക്ക് ഏഹ് വിവരില്ലാത്തഹ്കൊണ്ടാണ് അവര് അങ്ങനെ കാട്ട്ണത് എങ്ങനേണ് ന്ന്ള്ളത് നമ്മളെ കാലത്തൊക്കെ